ഹലോ?
ആടി
എന്താ മോളെ സുഖല്ലേ? നിനക്ക്.
ഞാതാവിടെ മെച്ചിരുന്നേന്നാ
ഇല്ലടി മക്കള് ഒറങ്ങിട്ടില്ലടി. ഒരാൾക്ക് നാളെ ഹോംവർക്ക് വെയ്യാണ്ട് അപ്പൊ
ഓ അതൊക്കെ നീയാ നോക്കുന്ന്
ആഹ് ഹോംവർക്ക് കുടി ചെറുതല്ലേ വേഗം ഹോംവർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഉപ്പാനിട്ട് കളിക്കാൻ
ചെർത്
ഏ
കുട്ടോക്ക്പ്പന്തേ
ചെർത് മൂത്ത് യു കെ ജിലാ ആടിമൂത്ത് യു കെ ജില
ഏ എ
മറ്റാൾക്കരു വയസ്സായിട്ടുള്ളോ താഴളേന് പിന്നെ ഒരാള് വയറ്റില്
ഓ അങ്ങനെ
ആഹ്
എത്ര മാസാണ് പ്പോ?
ഓ നല് മാസം ശ്രദ്ധിക്കണം ട്ടോ ആദ്യത്തെ ആഹ് ആദ്യത്തെ മാ അയന്നെ ആദ്യത്തെ മാസം പ്പ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം
ആഹ് ച്ച്ലിവിട്ത്തേക്ക് ആഹ് ഉമ്മണ്ട് പക്ഷെ ഉമ്മാക്ക് എല്ലാം കൂടി നടക്കൂലല്ലോ ഇപ്പൊ ഡോക് റെസ്റ്റ്പറഞ്ഞ്. ഈഒരു മാസം നാലാമത്തെ മാസം നല്ലോം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്കാടുമ്മണ്ട് വെറുതെ നോക്കും അത് വയസല്ല ലോ പറഞ്ഞാ തീരെ കേൾക്കൂല്ലേ ചെറിയ കുട്ടിയാ
ഹി ഹി അതെ നല്ല
ഓ പിന്നെ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം അതിന്റെ പിന്ന അവന്ന ഫുഡ് ഉണ്ടാക്ക ചെയ്യും ഏ ഞാന്
ഓഹൊ ഇക്കൊക്കെറൂല സഹായിക്കൂല ഉമ്മനെ?
ഇക്ഇക്ക ഇക്കാക്ക് അങ്ങനെ കുക്കിങ് വല്ല്യ വശല്ല അപ്പൊക്കങ്ങനത്തെ പണികളൊക്കെ ചെയ്യും അടുക്കളയിലുള്ള പണികൾ ചെയ്യൂല്ല അടുക്കള അടിച്ചുവാരും പാത്രം പാത്രം കഴുക ക്കെ ചെയ്യും പിന്നെ വീട് മൊത്തം അടിച്ചു വരും മുറ്റൊക്കെ അടിച്ചു വരും ഒരുനിന്ന് റ്റ അടിക്കുന്ന ജൂല്ണ്ട് അപ്പ അതുകൊണ്ട് ഇക്കാ നിന്നിട്ട് അടിച്ചോ പിന്നെ ഏഹ് രാവിലെ മറ്റേ യു കെ ജി പഠിക്കണ മോ ഏഹ് ഒരു മോളും ഒരു മോനാ മൂത്ത മോളാ
ഉ
ആടി ഇക്കള്ള കാരണം കൊഴപ്പല്ലാ ഇക്കാണ് ഇന്റെ ഫുഡും കാര്യങ്ങളൊക്കെ മോളെ ഞാൻ പറഞ്ഞെ യു കെ ജില് മോന് ഇപ്പൊ ഒരു വയസ്സായി
യു കെ ജിലാക്കണല്ലേ
രണ്ട് പിള്ളേരെ യു കെ ജിലാക്കണന്നോ രണ്ട് പിള്ളേ പിള്ളേരനെ യു കെ ജിലാക്ക ഏഹ്
നിനക്ക് ആക്കണ്ടേന്ന്
ആഹ് മൂത്ത മോ മോളെ സ്കൂളി പറഞ്ഞയച്ച് കയിഞ്ഞാല് പിന്നാ പണി കയിഞ്ഞ് അവളെ മുടി കെട്ടി കൊടുക്കൊക്കെ ഞാനാ ഉമ്മ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഫുഡ് ഇണ്ടാക്കും ഞാൻ മുടി കെട്ടും മിക് ഒറങ്ങായിരിക്കാ നേരത്ത് അപ്പൊ ഞാൻ മുടി കെട്ടി കൊടുക്കേം യൂണിഫോമൊക്കെ മാറ്റി കൊടു ക്കെ ചെയ്യും ഈ പിന്നെ വണ്ടി വെരും ഇവിടെ റോഡിന്റെ വണ്ടി വെരും അപ്പൊ പിന്നെ മോളെ സ്കൂളി പറഞ്ഞയച്ചാ പിന്നെ ആഹ് വീടിന്റെ മുന്നിക്ക് വെരും മോളെ സ്‌കൂളി പറഞ്ഞയച്ച് കഴിഞ്ഞാല് പിന്നെ ആ പണി കഴിഞ്ഞ്
ഓഹ്
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാ തായെള്ളതല്ലേ അതെണീ ക്കുമ്പോ രാത്രി ഒറങ്ങൂല്ലേ അപ്പൊ നാരം വൈകിട്ടാണീക്കാ എണീറ്റ് കഴിഞ്ഞാ പിന്നെ ഇക്കേം ഉമ്മേ നോക്കി കോളും ഞാൻ അധികം ബഡ് റെസ്റ്റാ
ആഹ് ഫസ്റ്റ് ഒക്കെ നല്ല ബെഡ് റസ്റ്റ് വേണട്ടാ ശ്രദ്ധിക്കണട്ടാ
ആഹ് അനക്ക് അന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ
എന്റെ കാര്യം ഉം രണ്ട് മക്കള് ഇതാ സ്കൂളി വിട്ടിരിക്കയാണ് സ്കൂളിലെത്തി
ഉം
ഒന്നാം ക്ലാസ്സാ പഠിക്കണ് ട്യുൻസാണ് ഒന്നാം ക്ലാസ്സില് ആഹ്
ഹലോ ആണാ പെണ്ണാ അതോ രണ്ടും
ആഹ് ഇന്റെ പോലെന്നെല്ലേ ഇൻ്റെ ഇപ്പോ മൂന്നാമ ഇതരാന്ന് അറിയില്ലാ പെണ്ണാവണം ഇൻ്റൊരു ആഗ്രഹം
ആഹ് നടക്കൂടി പെണ്ണായാലും ആണായാലും എന്താണ് നമ്മളെ മക്കളല്ലേ
ആഹ് നമ്മളെ മക്കളെന്നെ ഏഹ് പഷേ ഇൻ ഇൻക്ക് പെ പെങ്കുട്ടി ആവുമ്പോ അയിന് ഒര് തൊണ ആയല്ലോ മൂത്തമോൾക്ക് ഒരു തൊണായല്ലോ
ഓഹ് അങ്ങനെയാ അപ്പ ഈ ചെറ്തോ ചെക്കൻകുട്ടിയോ?
ചെക്കന് കൊഴപ്പല്ലാ അവന് ആൺകുട്ടിയല്ലേ
അതെ രണ്ട് പെൺ കൊച്ചിൻ്റെ എടേല് ഒരു ആൺ കൊച് അത്
ആഹ് അപ്പൊ പിന്നെ അവന്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യൊക്കെ കിട്ടുന്നെ അപ്പ രണ്ട് താത്തമാരെ അല്ലാ ഒരു താത്തന്റെ ഒരു അനിയത്തിന്റെ സ്നേഹം കിട്ടുവല്ലോ
അതെ
എന്തായാലും ആരോഗ്യള്ള കുട്ടിയായ മതി
ആഹ് കിട്ടൂടി കിട്ടും നീ ശ്രദ്ധിക്കണേ ഈ ആദ്യത്തെ മാസം ആയത് കൊണ്ടെ
ഒന്നും എടുപ്പിക്കണില്ലാ
ആ നീ സ്കാനിങ് ഒക്കെ ചെയ്യേണ്ട
സ്കാനിങ് ഇപ്പൊ ചെയ്ത് നാലാം മാസ ത്തെ സ്കാനിങ് കയിഞ്ഞപ്പോഴെ പറഞ്ഞ ഈ ഒരു മാസം ഈ റസ്റ്റ് എടുത്തോ ബെഡ് റസ്റ്റ് വേണം അപ്പൊ അങ്ങനെ കിടത്തോ ഇരുത്തൊക്കെ പിന്നെ എടക്ക് ഇത് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ എന്തോ കാലൊക്കെ ഭയങ്കര വേദന എടക്ക്‌ണ്ട് ഇക്കങ്ങനെ ഞാൻ പറയും ഇൻക്ക്‌ റൂമിലെന്നെ ഇരിക്കാൻ പറ്റൂല എന്ന് പറയും അപ്പൊ ഇക്ക ഇന്നെ കൈയൊക്കെ പിടിച്ചിട്ട് ഇന്നെ പൊറത്തൊക്കെ കൊണ്ടോയി ഇര്ത്തും പിന്നെ അടക്കളേക്ക്‌ പോവുമ്പൊ ഞാൻ ഉമ്മാക്കെന്തങ്കിലും പച്ചക്കറിയൊക്കെ ഞാൻ അരഞ്ഞൊടുക്കും അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള പണിയല്ലല്ലോ
ആ ല്ലെ നീ അധികം മെനക്കടേണ്ട പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നല്ലോണ്ണം കഴിക്കി പ
ഫ്രൂട്ട്സ് ഒക്കെതാ ഇവിടെ ഇക്ക കൊടുന്ന് വച്ചിട്ടുണ്ട് തീര്ണ തീര് ണെയ്നൻസ
ആഹ് നന്നായി കഴി ബ്ലഡ് ഒക്കെ വെക്കട്ടെ അ വിറ്റാമിൻസ് എല്ലാം വെക്കട്ടെ
ഇയ്യ് എന്തായാലും പ്രാർത്ഥിക് നന്നായിട്ട് നല്ല ആരോഗ്യള്ള കുട്ടി ആയാമതി
ആഹ് കിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്ട്ടോ അമ്പലത്തിൽ പോകുന്നുണ്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം
ആ പ്രത്യേകം പ്രാർത്ഥി പ്രാർത്ഥിക്ക്. ഇനി മറ്റരെ മറ്റ കണ്ടിട്ടില്ലയി ഫോട്ടോലാ കണ്ടിട്ടുള്ളത് ല്ലേ
ആ ആ ഞാൻ ഫോട്ടോലാ കണ്ടിട്ടുള്ളു ഞാനും എന്റെ മക്കളും എന്റെ ചേട്ടനും കൂടെ വരാട്ടോ ഒരു ദിവസം സ് ആയിക്കോട്ടെ
ആഹ് ചേട്ടന് സുഖല്ലേ
ആഹ് ചേട്ടന് നല്ല സുഖാണ് ചേട്ടൻ വർക്കിന് പോയിരിക്കയാണ്
ആഹ് ഞാൻ പ ആ ചേട്ടനാണല്ലോ അയിന്റെ മെയ്ന് അത് കൊണ്ട് നോക്കാനൊക്കെ പോയിരിക്ക
പോത്ത്
അതെ പോത്തക അടക്ക് ഒരു സ്ഥലത്താക്കിട്ട് അതിന് ഫുഡൊക്കെ കൊടുക്കണൊക്കെ ചേട്ടനാ ചേട്ടന് ഒറ്റ റ്റക്കാ എല്ലാം ചെയ്യണത്
അപ്പൊ പണിക്കാരെ വെച്ചൂടെ
പണിക്കാരൊക്കെണ്ട് പണിക്കാരൊക്കെ ഒരു അഞ്ച്
എന്നാല് നമ്മള് നമ്മള് പോണ പോലെ ആവൂലല്ലോ
അതന്നെ പോത്ത്കളെ സ്വന്തം മക്കളെ പോലെയാ വളർത്ത്ണ ചേട്ടൻ
ഏ അതല്ല അവിടെ ഫാം ഉണ്ടോ ഇങ്ങക്ക് സ്വന്തമായിട്ട്
ആഹ് കോഴി ഫാം
കോഴി ഫാം അല്ല പോത്തിന്റെ ഫാം ഉണ്ടോ
ആഹ് പോത്ത് ഇങ്ങനെ ഫാമായിട്ട് അങ്ങനെയൊന്നുല്ല ഒരു അഞ്ചാറെണ്ണം വാങ്ങി വെച്ചിട്ട്ണ്ട് ആ അതെ അതെ അല്ല വീട്ടില് ഞങ്ങൾക്ക് അതിന്റെ ഒരു ഇത്ണ്ട് ഷെഡ് പോലെ കെട്ടിട്ട് ഞങ്ങളെ അതിലാ വളർത്ത്ന്നത് കോഴിക്കാണ് ആഹ് ചേട്ടന്റെ ബിസിനസ്സ് കാരണം കൊണ്ട് ഞങ്ങള് വലിയ വീട് കെട്ടി പിന്നെ ഞാനും ചോദിക്കും ഇങ്ങനെ ജോലിക്ക് പോണ ക്യാഷ് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് അങ്ങനെ ഇണ്ടാക്കിയതാ
അല്ലെങ്കിൽ പുതിയതായിട്ട് കുട്ടിക്ക് വല്ല പ്ലാൻ ഉണ്ടാ
ഇപ്പ തൽകാലം രണ്ടെണം പോരെ
ഏഹ് ഞങ്ങള് അങ്ങന തന്നെ വിചാരിച്ച പിന്നെ എല്ലാം പെട്ടന്നായിരുന്ന്
അതെയാ എന്താലും
ഉം ഇപ്പൊ റസ്റ്റാണ് ഇക്കേ ലീവ് എടുത്തിട്ടിരി ഈ ഒരു മാസം നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞ് ഇക്ക പറഞ്ഞ് ഞാനെന്നാ ലീവ് എടുക്കാം
ആഹ് ഞാനൊരു ഏഴാം മാസം ആകുമ്പം വരാട്ടോ കാണാൻ
ഇവിടല്ലേ അപ്പൊ ഇക്ക വിടൂല്ല ഇക്ക പറയണ ഇക്കായ്ക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ലാന്നാ
നിന്നെ ഒന്ന് കാണണം
ഏഴ് മാസം വന്നാലും ഏത് മാസം വന്നാലും കുഴപ്പില്ലടി ഈ പരിപാടി ഉണ്ടാവും വയറ് കാണൽ ചടങ്ങ് ഉണ്ടാവും പക്ഷെ ഞാൻ വീട്ടിൽ പോവൂല
ഞാൻ ഞാൻ വരുന്നുണ്ട് കൊച്ചുങ്ങ കൊച്ചുങ്ങളെയും കാണണം നിന്റെ ഞാൻ കണ്ടിട്ട് കൊറേ ആയി ഞാൻ പിന്നെ ഫോണില് വീഡിയോ കോളിലല്ലേ കണ്ടിട്ടുള്ള്
ചേട്ടന് പണിക്ക് അല്ലേ ഞാൻ ചേട്ടനോട് പറഞ്ഞേനെ
ആഹ് ചേട്ടനോട് പറയുന്നെ
പറ
നീ മക്കളൊക്കെ നന്നായി നോക്കട്ടോ ചേട്ടനും നീ പിന്നെ നന്നായി ഹോസ്പിറ്റലൊക്കെ പോയി ചെക്ക് ചെയ്യേ
മക്കള കാര്യത്തിൽ എനിക്ക് പേടിയില്ല ഉമ്മ ഉള്ളെകാരണമേ ഉമ്മാക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ
ആഹ് ഉമ്മാക്ക് സുഖക്കെല്ലേ
താഴയുള്ള താഴയുള്ള അനിയനുണ്ട് അവനിപ്പോ ഏഹ് വർക്കിന്റെ ഇടയിലൊന്ന് ഒരു രണ്ടു മാസം ലീവ് കിട്ടിട്ട് ഇപ്പ ഇവിടെ അപ്പൊ താഴയുള്ളതിനെ അവനും നോക്കും അവന് ഭയങ്കര കാര്യ ചെറുതിനെ
ആഹ് അപ്പോ അധികം നേരം അവന്റെ അടുത്തായിരിക്കും ഇവന് ഇവനെ ഉറക്കി കൊടുക്കൊക്കെ അവനാ രാത്രി എന്റെ അടുത്ത് വരാം
ഓ ആയിക്കോട്ടെ പിന്നെ എന്താ ഉറങ്ങ് കേട്ടോ നീയ് എന്ന ഞാനേ പോയി തോന്നുന്നു
ആഹ് വിളിക്കണ്ട് കുറേ നേരായി ഞാനീ
ആഹ് ശരി ഡി നീ വിളിച്ചോട്ടോ ശരി ഞാൻ വിളിക്കുന്നുണ്ടെ
ആഹ് ശരി